ഹലോ.
ഹലോ ആഹ കേക്ക്‌ണ്ട്.
ആഹ എന്താണ് വിശേഷം?
നല്ല വിശേഷം. എന്താങ്ങളെ വർത്താനം? ഞാനിപ്പോ മോളെറക്ക.
അതല്ലേ ഞാതാ ഫോണെറ്റ് ഇങ്ങനെ ഇരിക്കെരുന്നു.
ആഹ.
അ ആ ചായടിക്കെ കഴിഞ്ഞാ?
ആഹ ഞപ്പോ എളാപ്പാന്റെ വീട്ടിൽ ഒരു പരുവാടി ഇണ്ടേനി അത് കഴിഞ്ഞ് വരാ.
അതെ അതെ ശെരിയാ അപ്പൊ ചായ അവിടുന്ന് കുടിച്ചിട്ടുണ്ടാവൂലേ.
ആഹാ.
ശരിയാ. അങ്ങനെ പുതിയ ചായക്ക്‌ കടിക്കെണ്ടാക്കിയാ ന്തേലുണ്ട?
ഇന്ന് അവുടെ തേനി അവിടുത്തെ മാരോള് പോവാലെനി.
ആ് അപ്പൊ ന്നവടെ ഫംഗ്ഷൻ നേരുന്നല്ലേ?
ആഹ ആ ഫങ്ക്ഷൻ.
ആ ആഹ് ആ ശരി അപ്പൊ അവള് ആൾക്കാരൊക്കെ ഉണ്ടാവൂല്ലേ?
ആഹ ആഹ.
ഹേ സ്വന്തം അടുത്തന്നെ വീട്?
ആഹ് അടുത്തന്നെ.
എളാപ്പാടെ വിട് അടുത്തന്നല്ലേ.
ആഹ്.
പ്രസവത്തിന് കൊണ്ടാണ പരിവാടിയെന്ന്?
എയ് എ ഓള് ഗൾഫി പോവ.
അയ്ശെരി അതെ അതെ ശെരിയാ ഓക്കേ എവിടക്ക് പോണ്.
ഓള് ജിദ്ദേക്ക്‌.
ജിദ്ദേക്ക് ആഹ് ശരിയാ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യയിട്ട് പോവാ?
അല്ല.
മ്മ് വർക്കെയിണ്ടവടെ?
ഓളോ?
ആഹ്.
അല്ല ഇല്ല ഓള് വർക്ക് ചെയ്യുന്നില്ല.
അതുശരിയാ, ആഹ ആഹ പിന്നെയെന്താ വേറെന്താ വിശേഷങ്ങളൊക്കെ നാട്ടിൽ മഴണ്ട.
എങ്ങനെ
മഴയുണ്ടോ നോയിക നാട്ടില്.
ഇല്യാ
ഇല്ലിലല്ലേ. ഇവിടെനല്ല മഴയെടന്ന.
ഏ നിങ്ങളൊ മക്കളൊക്കെയെവിടെ
മക്കള്നാട്ടില് ഒരാളു പുറത്തുപോയിട്ടുണ്ട്. ഒരാളുപഠിക്കയുണ്ട്. അങ്ങനെയൊക്കെയൊറ്റക്കണ്ട്. ഹസ്ബൻഡുനാട്ടിലുണ്ടോ, ഓനപ്പനാട്ടിലുണ്ട് ആഹ് ആന്റോനാട്ടിലുണ്ട്
ഏ
ആട്ടയുണ്ടോആട്ട യുണ്ടോ, അങ്ങനെ പുറത്തുപരിപാടിയൊക്കെയുണ്ടോ, പച്ചക്കറികൾ കൃഷികളൊക്കെയുണ്ടോ.
ഇല്ലയില്ലാ അതൊക്കെ യിവിടെ മിറ്റം നന്നാക്കിയപ്പോളൊക്കെ പോയി.
ആഹ്. ആഹ്. അതു ശരിയാ, വീടൊക്കെ ഒറ്റക്കാനയിക്കുന്നേ, തനി ച്ചുവീടൊക്കെ നയിക്കണേ
ഇല്ല ഞാൻപിന്നെവീട്ടിലാ ഡെലിവറി കഴിഞ്ഞിട്ടു നാലുമാസമേയായിട്ടുള്ളൂ.
ആഹ് അതുശരിയപ്പമങ്ങോട്ടു പോയിട്ടില്ലയല്ലേ..
പോയിപോന്ന് ഓപ്പറേഷനായതു കൊണ്ട്.
ആഹ്. ആഹ്എത്ര ആദ്യത്തെപ്രസവ ആഹ്. ആതുശരി അങ്ങനെ അതുപിന്നെ കുറച്ചുവണ്ടിയുള്ളല്ലേ
ആഹ്
ആഹ്. ശരിയങ്ങനെ വീട്ടിലാരൊക്കെയുണ്ട്.
എന്റെ, എന്റെ വീട്ടില് ഉമ്മിംയുണ്ട്ഉപ്പിംയുണ്ട്. രണ്ടാങ്ങളമാരുണ്ട്.
ആഹ്. ആഹ് ശരി
മൂന്നാങ്ങളയുണ്ടിനി ഒരാങ്ങള മരിച്ചു
ഓ. എന്താ ആക്സിഡന്റ്
ഓന് രണ്ടുകിഡ്നിയില്ലേന്
അള്ളാ, അതേ ചേച്ചി പ്രായമുണ്ടായിരുന്നോ
ഏയ്. ഇരുപത്തഞ്ചു വയസ്സായപ്പോ മരിച്ചത്.
അളളാ, എന്തപ്പകണ്ടേന്നു ക്രിയാറ്റിന്റെ ബുദ്ധിമുട്ടുണ്ടാകുവല്ലേ
ഓന് കാലിനുവേദന ഉണ്ടായിരുന്നു
ആഹ് അപ്പൊപിന്നെറെസ്റ്റു ചെയ്തപ്പളായിത്.
ആഹ്..
കാലനുവേദന കണ്ടത് സ്റ്റാർട്ടിംങ്ങില്.
ഉം.. കാലുവേദനാണുണ്ടായത്.
ആഹ്. അതെന്തുകൊണ്ടിപ്പോ കാലിനുവേദന വന്നത് ഡോക്ടർ പറയണ തെന്താ.
അതെന്താനെനിക്കറിയൂല.
ഇല്ലയല്ലേ, മറ്റ വലിയ മറ്റസുഖമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, കാൻസർ പോലത്തെ അസുഖമൊന്നുംമില്ലല്ലോ
ഏയ് അതൊന്നു ഇല്ല
ആഹ് ക്രിയാറ്റിന്റെ ബുദ്ധിമുട്ടുവന്നു പിന്നെ കിഡ്നി ഫെയിൽ ആയിട്ടുണ്ടാവൂലേ
ആഹ് രണ്ടു ഇല്ല
ആഹ് മാറ്റിവെക്കണമെന്നുചിന്തിച്ചിട്ടപ്പൊളൊന്നും കിട്ടീട്ടുണ്ടാവില്ലയല്ലേ
മാറ്റിവയ്ക്കാൻ പറ്റൂല
അള്ളാഹുവേ ഹും ഹും എന്തായാലും അള്ളാ ആയുസ് കണക്കാക്കിയതത്രയിക്കും അതാവും ഉം മറ്റാളിപ്പോപഠിക്കാ, മൂത്തയാങ്ങള അതിന്‌ മുത്തതാണോ താഴെയാണോ. ആഹ് പഠിക്കാ അല്ലാ പോയിരിക്ക പുറത്താണോ അതെയല്ലെ ശരിയാ പഠിക്കാ പുറത്തുപോയിരിക്കുന്നോ
ആര്
ആങ്ങളാ
രണ്ടാങ്ങളാര് ഒരാങ്ങള ഇവിടെ വണ്ടിൽ പോകണ്ട് ഒരാങ്ങള ഗൾഫിലും
ആ ശരി ഇങ്ങ നാല് മക്കളാല്ലേ? മൂന്ന് മക്കല് മക്ക വിശ അങ്ങനെ ഒരു മക്കെ മരിച്ചോ ലേ
ആഹ് അങ്ങനെ പിന്നെ എന്താണ് ഭത്താവിന്റെ വീട്ടിൽ ആാരൊക്കെ ഉണ്ട്?
ഭർത്താവിന്റെ വീട്ടില് മൂന്ന് മുത്ത ച്ചമാരുണ്ട് ഒരളച്ചൻണ്ട് മൂന്ന് നാത്തൂന്ണ്ട് ഇമ്മിണ്ട്
നിറഞ്ഞ ഫാമിലിയ ആണ്ല്ലേ?
ആഹ് ആവിടാനേ ഫമിലി
ആഹ് എല്ലാരും ആ എല്ലാലും ഒരുമിച്ച് തന്നെ വേറെ അയിക്ക്ണ കല്യാണം ഒക്കെ കയിഞ്ഞ് ക്കണോ എല്ലാരേതും?
രണ്ടാള് വേറെ പോയിന് ഒരു മൂത്തചൻ പെണ്ണ് കെട്ടിയിട്ടില്ല എളച്ചൻ കേട്ടാണ്ട്
ഉണ്ട് ല്ലേ പെങ്ങമ്മാരൊക്കെ നത്തോന്മാരൊക്കെ കല്യാണം കഴിച്ചതാ
ആഹ് ഓലൊക്കെ കെട്ടിച്
കഴിച് ലേ ശരിയാ പിന്നെ വേറെന്താ വിശേഷങ്ങള്?
വേറെന്താ ങ്ങള് വീട്ടില ആരക്കണ്ടേ?
എന്റെ വീട്ടില് ഇക്കാക്ക് ഒരു ഇക്ക ജേഷ്ഠൻണ്ട് പിന്നെ രണ്ട് പെങ്ങന്മാരുള്ളത് ജ്യേഷ്ഠപ്പ ആഹ് ആ ഇല്ല ഞങ്ങള താളെ പെങ്ങമാർ ഇക്കാന്റെ താഴേയാണ്
തെ
ആഹ് ഞങ്ങൾ വേറെ വീട് വെച്ചിപ്പോ ആറു വർഷമായി വേറെ വീട് വെച്ചിണ്ട് ഇന്റെ അടുത്താണ് ഉമ്മ ള്ളത് ഉപ്പല്ല ഉപ്പ മരിച്ച്
ഏ
പിന്നെ ഇപ്പോ ഇക്കാകെ ഇക്കാടെ ജേഷ്ഠ ജേഷ്ഠ ഇപ്പൊ ഒരു രണ്ട് കൊല്ലായി മരിച്ചിട്ട് അതികം പ്രായം ഒന്നു ആയിട്ടില ഈ പറഞ്ഞ പോലെ വലിയ ക്ൻസർ ആയിരുന്നു
ഏഹ്
ആഹ് അപ്പൊ അസുഖം വന്നിട്ട് പിന്നെ ഒന്ന് രണ്ട് വർഷായുള്ളോ അത് അറിയുമ്പോ വൈകി പോയി ഗൾഫിലൊക്കെ ഇരുന്നാള് അറിയാൻ വഴ്കിന്ന്റിയ
ആഹ്
ആഹ് പിന്നെ പ്പ രണ്ട് കൊല്ലയിട്ട് ആള് മരിച്ചു അപ്പൊ അവര് തൊട്ടടുത്ത് അവര് ഫാമിലി ഉണ്ട്
ഉം ഉം
അങ്ങനെ സ്നേഹത്തി കഴിഞ്ഞു പോവ്ണ്ട് അങ്ങനെ വിശേഷങ്ങളൊക്കെ ഉം പിന്നെ ആഹ് ഉമ്മന്റെടുത്തുണ്ട് ഉമ്മ അവിടെ നിന്നായിരുന്നു അദ്യോക്കെ പിന്നെപ്പ ക്കാം മരിച്ച ശേഷം പിന്നെവിടെ ഇന്റട്ത മ്മക്കവിടെ നിക്കുമ്പോ ടെൻഷൻ ഒക്കെ ആയിട്ട്
ഒപ്പ വണ്ടത്തിണ്ട് മക്ക് പ്രായം ആയിക്കുന്ന എൺമ്പത്തഞ്ചു വയസ്സൊക്കെ ആയിട്ടുണ്ട്
ഉം
ആ ന്നാലും ആങ്ങള മാരെ കാര്യൊക്കെ ഇമ്മ ചെയ്യുട്ടാ ഒന്ന് ചെയ്ത കൊടുക്ക ഒന്നും വേണ്ട പതുക്കെ പതുക്കെ ആയിട്ട്മ്മ ചെയ്യും ഒന്ന് കെയർ ചെയ്താൽ മതി എപ്പോഴും അ നട നടക്കാൻ ബുദ്ധിമുട്ട് ഇമ്മാക്ക് ങ്ങനെ കുനിഞ്ഞിട്ട് നടക്ക ഇമ്മ
ആഹ്
പിന്നെ പോയ ബാത്റൂമിലൊക്കെ പോയാ കൊറേ ടൈം എടുക്കും അപ്പൊ നടക്കന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി
ഉം
എല്ലാട് പോക്കത്തൊന്നുമല്ല ഭക്ഷണം കഴിക്ക പിന്നെ കുളിപ്പിച്ചു കൊടുക്കണം ഒറ്റക്ക് കുളിക്കാൻ പറ്റില്ല കയ്യൊന്നിപ്പങ്ങനല്ല പോക്കാനും അങ്ങനെ ബുദ്ധിമുട്ടാ അങ്ങനെ ഇന്നാലും കഴുന്നതും മ്മാടെ കാര്യം ഉമ്മന്നെ ചെയ്യാൻ ശ്രമിക്കും ഒന്നും ചെയ്ത് കൊട്ക്ക്‌ണത് ഇഷ്ടല്ലമ്മാക്ക്
ഹേ
അപ്പോപ്പിന്നെ പ്രയായപ്പോ അങ്ങട്ട് മ്മാടെ എത്ര ചെ മ്മൾ ചെയ്തോട്ത്താലും തൃപ്തിയാവാത്ത പോലെയാണ് അങ്ങനൊക്കായിട്ട് കുളിപ്പിക്കാനൊക്കെ പിന്നെ നാത്തൂന്മാരും സ സഹായിക്കാൻ വരൂട്ടൊ അവരും വരും
നാത്തൂന്മാർ അവിടെ അടുത്താ
അടുത്ത് ഒരാൾ കൊറച്ച് ദൂര ഏണ് ഒരാൾ കുറച്ച് ആ ഓട്ടോർഷക്ക് പോവാണെങ്കിൽ നൂറ് രൂപയുടൊക്കെ വഴിയൊള്ളു ഉം അങ്ങനെയൊക്കായിട്ട് സ്കൂട്ടിമ്മക്കെ വന്നു വന്നിട്ട്എപ്പോഴും ഒന്ന് കുളപ്പിച്ചൊക്കെ പോവും അങ്ങനെ കാര്യങ്ങൾ നീങ്ങ്ണ്ട് അങ്ങനെ പിന്നെന്താ വിശേഷം രാത്രികത്തെ പരിപാടി എന്താ ഫുഡ്ണ്ടൊ
ആഹ് രാത്രികേക്ക് ഫുഡ് ഉണ്ടാക്കണം
ണ്ടാക്കണം ലെ ചപ്പാത്തി പരിപാടിണ്ടൊ
ആഹ് ഇബടെ ഉപ്പാക്ക് ചപ്പാത്തിണ്ടാക്കുമ്പോ എല്ലാർക്കും അതാക്കും
ആ ഒരാൾക്ക് ഇണ്ടാക്ക ചെയ്യ അമ്മ ഇണ്ടാക്ക്‌ണ്ടാവും ല്ലേ
ആഹ് പിന്നെ എല്ലാരും പറ ഞങ്ങളെ കൂടെ ഇപ്പം നാലാളെ ഉള്ളൂ
ആഹ് അതെ ഇവിടെ അങ്ങനെ തന്നെ ട്ടൊ അത് ശെരിയാണ് ഇവിടെം അങ്ങനെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കി ക പിന്നെള്ളോർക്ക് തന്നെ വേണോ പിന്നെ മോനക്കൊന്നും തീരെ ചോർ ഇഷ്ടല്ല
ഉം
ന്യൂ പുതിയ കുട്ടികൾക്കൊന്നും ചോറ് ഇഷ്ടല്ലല്ലോ സാധാ ചോറൊന്നും ആർക്കും വേണ്ടല്ലോ ഇപ്പോ
മറ്റേ കൈയ്യല്ലേ വാണ്ടിവെര
ആഹ് അവർക്ക് വേറെസ്പെ സ്പെഷ്യൽ ഫുഡല്ലേ പറ്റുള്ളൂ അങ്ങനെ കാര്യങ്ങള് കറി എന്താവും ചപ്പാത്തിക്ക്
എങ്ങനെ
കറികൾ എന്താ ഉണ്ടാക്കി ചപ്പാത്തിക്ക്
ചപ്പാത്തിക്ക്‌ എന്തെങ്കിലും പച്ചക്കറി ഓക്കെയാണ്ട് ഉണ്ടാക്കും അല്ലെങ്കില് ചിക്കെണ്ടേങ്കിൽ ചിക്കൻണ്ടാക്കും
ആഹ് മീൻകറി പറ്റോ ഉച്ചക്കത്തെ കറിയൊക്കെ ഉണ്ടെങ്കിൽ പറ്റോ
ആഹ് അങ്ങനെ കൊയപ്പൊന്നുല്ല
ആഹ് കറിയും ചപ്പാത്തിയും ഉണ്ടാക്കുമ്പോഴെ നമ്മക്ക് വലിയ ടാസ്ക് അല്ലെങ്കിൽ കൊഴപ്പല്ല
ആഹ്
ആഹ് പണികളൊക്കെ അറിയോ അനക്ക് മോൾക്ക് അറിയോ
ആഹ് ചെറുതായിട്ടൊക്കെ അറിയും
അതല്ല, അത് ശെരി
അധികും ഉമ്മേൻ ഉണ്ടാക്കുക, ഹസ്ബന്ഡന്റെ വീട്ടിൽ ഹസ്ബൻഡിന്റെ ഉമ്മയാ ഉണ്ടാക്കുക
ഉണ്ടാക്കലേ, പിന്നെ എന്തേലൊ ക്കെ സപ്പോർട്ട് ചെയ്ത മതി ചെറുതായിട്ട്ലെ
അതെ, നമ്മക്ക് എന്തെങ്കിലും അരിഞ്ഞൊടുക്ക അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയ മതി
ആഹ് പിന്നെപ്പോ മോൾ ചെറിയ കുട്ടിയല്ലലെ ഇഞ്ഞിപ്പോ ഉം അത് ശരിന്നെ
മ്മന്നെഅണ്ട് ഇണ്ടാക്കൽ ആണ്
ആഹ് കല്ല്യാണം കഴിഞ്ഞിട്ട് എത്ര ആയിക്ക്‌ണ്?
ഒരു കൊല്ലടുത്തായി
ഉം അത്രായിട്ടൊള്ളൂലെ പഠിച്ചരുന്നൊ അന്ന്?
ഞാൻ പ്ലസ്ടു വരെ
പ്ലസ്ടോ?
ആഹ്
ഏഹ്, വേഗ പിന്നെ പഠിച്ചില്ല?
പിന്നെ പോയില, ന്റെ ആദ്യം രണ്ട് കല്യാണം കഴിഞ് ഒഴിവാക്കിയത
അയ്യോ അത് എന്തെ മോളെ?
അത് ആദ്യം കെട്ടിച്ചോടുത്ത് വലിയ സുഖല്ലേനി
ആഹ്
രണ്ടാമത് കെട്ടിച്ചോട്ത്ത് ആൾക്ക് മാനസികയിന്
അല്ലാഹ് മൂന്നാമത്തെണത്? ഉം, മൂ, കൊഴപ്പൊന്നുല്ലാല്ലോ അവിടെത്തേട്ടെ,
ഇവിടെ പിന്നെ കുഴപ്പൊന്നുല്ല
ഇല്ല, ഇല, ശരി ഇപ്പതെ ചെക്കൻ ബി യ എ യ, ഇബൻ ഇപ്പൊവെങ്ങാനാ, രണ്ടാമത്തെ, ആദ്യത്തെ?
എങ്ങനെ
ഇപ്പത്തെ ഹസ്ബൻഡേ
അല്ല, ആളത് ഫസ്റ്റ്ത്താ
ഫസ്റ്റ്ത്താണ്ലെ അത്, ശരി അങ്ങനെ ആഹ് അങ്ങനെ എത്ര വയസ്സായി, ആ വയസ്സ് ചോയ്ക്കാൻ പാടില്ല, വേറെന്താ?
വേറെന്താ
ഉം, വിശേഷങ്ങളൊക്കെ, ഉം ഉം ഉമ്മക്ക അടുത്ത വീട്ടീണ്ടപ്പൊ, അവിടുന്ന് വന്നാ ഫംഗക്ഷഷന് വീട്ടീന്ന് വന്നാ ഉമ്മൊക്കെ?
എന്റെ ഉമ്മ വന്നില്ല, ഞാനന്റെ വീട്ടിക്ക് പോന്ന്
ആഹ് മോളായിട്ട് ചുറ്റി മോള് പോന്നണ്ടാവുംലേ
ഓക്ക് പനില്ലേതായിട്ട്
ആഹ് ആഹ് എല്ലോടുത്തണ്ട് പനിപ്പോ
അതിന്റെ സീസൺല്ലെ, ശരിയാണ് ഇനി അങ്ങോട്ട് രാത്രി പോവ്ണ്ടാവൂലല്ലേ
ഇല്ല, ഇഞ് അങ്ങട്ട് പോണില്ല
ഇല്ലല്ലെ, ശരിയാ അങ്ങനെ ഹസ്ബൻഡ വീട്ടിക്ക് ന്നപ്പോ പോയിനി
ഹസ്ബൻഡ് വീട്ട്ക്ക്ഞ്ഞി അടുത്ത ഞായറാഴ്ച പോണം
ഉം നിക്കാനെച്ചു പോവോ?
ആഹ് ഞാൻ അവിടെ കുറചീസം നിന്നാൽ പിന്നെ ഇവിടക്ക് പോരും
ആഹ് ന്നാ ശരി പത്ത് മിനിറ്റ് ആയിട്ടാ
അഹ് ന്ന ശരി ആഹ് ആഹ്